ആ കേക്കണ്ട് മൂവ് മയല്ല ഇന്നരു മൂടലള്ള ദിവസണ് ന്നാ രാവിലെ
ഏഹ് എന്നാലും വല്ലാ ല്ല ഇതവരെ നല്ല വെയിലായിരി
ആഹ് ഇതൊരു നല്ല പിന്നെ വെടിച്ചീന്ട്ടോ പഷേ
ഇവിടെപ്പോ അങ്ങനെ ഒരു ഇരുട്ടു മൂടി ക്ണ്ട് എപ്പളും മാണെങ്കി പെയ്യുന്നില്ലാതാണ്.
അതന്നെ ചെയ്യും
അതാണ് ഇന്നലെ ഇന്നലെ അങ്ങനെ പണിക്കാര് മഴയാണാന്ന് പറഞ്ഞ് രാവിലെ വന്നില്ല പിന്നെ ഓര് ടൈം കഴി എട്ടണി ഒക്ക ഭയങ്കര വെയില് ഓൽക്ക് വന്നാ മതിന് കഴിഞ്ഞീനി പണി
അതന്നെല്ലേ ലാസ്റ്റിലേ ഇപ്പ ലാസ്റ്റസം സ്പെഷ്യല് ഇണ്ടാക്കി കൊടുക്കണ്ടിരോ അങ്ങനെണ്ടോ
അഹ് അങ്ങനെന്നൂല്ല അതാ സുഖം എന്നും സ്പെഷ്യല് നെയ്ച്ചോറ് ചി
ആഹ് അതാ സുഖം ശരിയാണ് ഇങ്ങള്പറഞ്ഞത് ആഹ് അതന്നെ അതന്നെ കൊറേ കൂട്ടാൻ വേണ്ടല്ലോ വെറു ചോറാവുമ്പോ എന്തായാലും എങ്ങനെ തിന്നാലും രസം ഇല്ലാത്ത
മീൻപൊരി കൊറേ ഉണ്ടാക്കിയെടുക്കണം വല്ല നെയ്ച്ചോറും ചിക്കൻ കറിയോ പപ്പടം പൊരിച്ചൊട്ത്താ ഓൽത് കൈഞ് പിന്നെ ഓല്ക് ഇഷ്ടം വേർ ചോറിലോരൊക്കെ മോനെ കാണിച്ച് തന്നിട്ട്
ആഹ് മോന് പിന്നെ മോനെ പ്ലാസ്റ്ററിട്ടു ഒരു രണ്ടാഴ്ചയോ രണ്ടാഴ്ച ഒരു ആഹ് പന്ത്രണ്ട് ദിവസക്കെ പ്ലാസ്റ്റർ ഇട്ട് പിന്നെ അത് അഴിച്ചി ആഹ് പ്ലാസ്റ്ററിട്ടി ഇപ്പ പിന്നെ അയച്ചു പോമ്പോ കുഴപ്പൊന്നുമില്ലല്ലേ പിന്നിയോ നടക്കുമ്പോ ഇങ്ങനെ ഒരിങ്ങനെ കുടുങ്ങാണ് ന്നാ പറയുന്നത്. പിന്നെ മുട്ട് ആഹ്. അപ്പോ ഞരമ്പ് ഞാൻ പിന്നെ ഒരു വൈദ്യനെ കാണിച്ച് നാട്ടു വൈദ്യനെന്നു പറഞ്ഞിട്ട് ഒരാളുണ്ട്
ആന്നാ
പി നമ്മളെ വടിന്റെ കവിടെ ആ ആ അപ്പൊ അങ്ങനെ മൂപ്പരാൻച്ച അയിന്റെ വീടവടെ അപ്പം പിന്നെ ആ അവിടെയാണ് അപ്പോ ഞാൻ അത് കാണി
ഉമ്
എന്റെ മൂക്കിലാണെങ്കിലേ ഒരു ഞരെമ്പ് കുടുങ്ങാണ് നിന്നേ. നമ്മെള് പറയേലേ ഞരെമ്പ് പെട
ആഹ്
അങ്ങനെയാണ് നീരാണ് എന്നൊക്കെ പറ ആഹ് ആഹ് അങ്ങനെ മൂപ്പര് ഉഴിഞ്ഞപ്പോ നല്ല മാറ്റം അന്ന് ശരിക്കും നടന്ന് ഇങ്ങനെ എന്തി ചോട്ടി നടന്ന ഓന് ചെത്തി നടന്നൊരുകൊഴപ്പേം ഇല്ല. ഇപ്പൊ പ്പൊ ഇന്നലെ ഞാൻ മദ്രാസക്ക് പറഞ്ഞ് അയച്ച് മദ്രാസ വിട്ട് വന്നപ്പോ പിന്നെ രാത്രിഎയ്ന് രാത്രി മദ്രസ് ഞാൻ നിസ്കരിച്ചപ്പോ ഉമ് അത്തഹിയാത്ത്ക് പോയാണ്ട് കുത്തിയപ്പോ പിന്നിം വേദന
പിന്നെ വേദനന്തേലും പിന്നെ ഒന്നു കൂടി അളക്യാവോ.
ആ അതെ പോ അപ്പൊ പിന്നെ ഇപ്പോ ഞാൻ രാവിലെ ആപറ ആ അതന്നെ മാറിന്നുള്ള ഒരിക്ക അടിച്ച് ഞാനത് പറയാ ഒരു ശ്രദ്ധ ഇതന്നെയല്ലോ ആണ്ട്ചെന്ന് വീന ഉണ്ടാവുംന്ന്റിഞ് ഞാന് ഇങ്ങട്ട്വന്നത് പിന്നെ ഇങ്ങോട്ട് ഏതിയാലും ഇപ്പൊ ഇപ്പൊ ഇന്ന് രാ അവര് ഞാൻ എന്താട്ടീ മൊളക് ഉം പിന്നെ അങ്ങനെ കുരുമുളകിന്റെ എലല്ലേ അയ് ആ കുരുമുളളിന്റെലാ ചൂടാക്ക അത് അതിൽ പിന്നെ തൈല അങ്ങനെ വെച്ചിട്ട് എല ചൂടാക്കിയിട്ട് നല്ലണം ങ്ങട്ട് ഉഴിഞ് കൊട്ത്ത് ആ ചൂടും ആ
അതാ വൈദ്യര് പറ
പിന്നെ ചൂടല്ലേ അല്ലല്ല ഉയിരാ വൈദ്യര അല്ല
ഏ നിങ്ങളെതില് മനസ്സിൽ മനസ്സിൽ വന്ന ഐഡിയ കൊണ്ട് ചെയ്തവുല്ലേ
ഉം ഇന്നെ എപ്പളെന്റെ ഹസ്ബൻഡ് അറിഞ്ഞട്ടൊണ്ട്. എനിച്ചൊരു ഡൗട്ട് അയോ എന്തേങ്കലൊക്കെ അതുണ്ടാവേണമെങ്കിൽ നമ്മള തന്നെവ സ്വയം ചികിത്സിക്കും
വീരാണ് സ് സംഭവം
ആഹ് അല്ലാരും മാണേ ടീച്ചറ ആകും
ആഹ് നമ്മളെല്ലോ ആ മോഡോക്റ്റ ആവും എന്തു ആവും നമ്മുക്ക് പിന്നെ അമ്മക്കിപ്പോ ഞമ്മളെത്തിനും തയ്യാറായിങ്ങെനെ നിക്കണമാതിര്യാൺലേ. ഈ അമ്മമാര് ചെയ്യാം ആ അച്ഛൻ ആ പിന്നെ പിന്നെ ആതന്നെ ഇവരിക്ക് അത് സഹിക്കാല്ല ആണുങ്ങക്ക് പുതിയപ്ലാന്റെ പിന്നെ എന്താട്ടാ പറഞ്ഞേ ഇവരെ എന്തെങ്കിലും ആ ഹൂ പറയുമ്പോ ഇവര്
ആഹ്
സങ്കടം സഹക്കാൻ കയ്യാതൊരു ദേഷ്യം കാട്ടലാ നിങ്ങെക്ക് മാത്രല്ല. ഞമ്മെക്കുണ്ട് ഞാൻ
ഞമ്മക്കൊണ്ടായിരുന്നു ഞമ്മൾ പുറത്ത് കാണികൂ ഇക്ക്ല്ലന്നുള്ളൂ
ങ്ങനാ കണ്ടൊണ്ടിരിക്കാണ്റീം ആഹ് ഞമ്മുക്കുണ്ടാട്ടെടൊരു കറി ആഹ് ഞമ്മക്ക് എന്തറായോ മനസ് സു ആഹ് അതന്നെ അതന്നെ ഞമ്മക്കിപ്പ അന്ന് വലിയ വേദന വേദനല്ല
ഉം അയിന്റെ ഹസ്ബന്ഡ് അങ്ങനെതന്നെ എടി പനി വന്നോ അങ്ങനെ അമർന്ന് അവടെ കെടന്നു
ആഹ് ആഹ് അല്ല ഈ മക്കൾ ഓല്ക് തീരെ കാണാകയ്യൂല ങ്ങട്ട് ഓല്ക്ക് ഭയങ്കര ഒരു ദേഷ്യം കാട്ടണ മാതിരിയ എന്താ സങ്കടാണ് ഈ കാണിക്കണത് ആ ഒരു സുഖൂല്യ പരെ ങൾ വന്നാലി അറി ഞ്ഞോടൂ
ഉമ് ആ ദേഷ്യം ദേശ്യത്ത് മെ തീർക്കിക്കാരരുന്നു വേദന എല്ലതും
പുനോ ഒരു ദേ കാലം മനസിൽ സുഖയിലഞ്ഞാല് ഓല് ദേഷ്യായിട്ടാണ് പ്രകടിപ്പിക്കുക.
ആഹ് ഞമ്മളും വേണെങ്കി എന്തും ചെയ്യും ഒരു ഇതൊണ്ട് എല്ലാ ജോലിയും ചെയ്യും അതിന്റ എടക്ക് രോഗം വന്ന വെച്ച അങ്ങനെ ഓ കടെക്കൂലല്ലോ
ലോ അതന്നെ
ഹസ്ബന്റ് പറയും അനക്കന്ന തന്നെ കൈയുള്ളൂ ചിലപ്പോ കുട്ടികളെ വായിപിച്ചും ചെയ്യും അയ്‌ന്റെ ഇടേൽ ചോറണ്ടാക്കും ക്കും ചെയ്യും ചെലപ്പോ കുട്ടിക്ക് തിന്നാൻ കൊടുക്കുണുണ്ടാവും ഒക്കപ്പാടെ കാരണം
എല്ലാം നമ്മള് ചെയ്യും ശരിയാണ്
ശരിയ
ഞാൻ ഉപ്പേരിക്ക് ഇങ്ങനെ അരിയാട്ടോ. സൗണ്ട് കേക്കണ്ടോ. ആ അതന്നെ ഉപ്പേരിക്കിങ്ങനെ. ഉപ്പേരിക്ക് കോവക്കയണ്. കോവക്ക.
കൊവയ്ക്ക് ഇങ്ങ എങ്ങനെ വെക്കലേ ആവീൽ വേവിച്ചാണ്ട് തേങ്ങക്ക ഇട്ട് വെക്കല
അല്ല ആവിരൊന്നും വഴിക്കല്ല ഞാൻ തേങ്ങയും പച്ചമുളകും പൊട്ടിച്ചിട്ട്
ആഹ് ആഹ്
ഉപ്പേരി സാദാ പോലെ തന്നെ ഉണ്ടാക്കല് ആവിയിൽവേവിക്കും അങ്ങനെണ്ട്
അല്ല കേബേജല്ല കേബേജ് ക്കണ മതില്ലേ
ആഹ് ഇത് വീട്ടിലുണ്ടായതാ കോവക്ക
ആ കൊറെണ്ടോ കൃഷിയൊക്കെ ഇണ്ടോ നിങ്ങക്ക്
ഏഹ് കൃഷി കൃഷിയായിട്ടുള്ള ഇഷ്ടാട്ടോക്കണ്ടാക്കാൻ പക്ഷേ പന്നിണ്ട് മയിലുണ്ട് പിന്നെ ഇവരെടന്നൊക്കെ ഇണ്ടായിക്കിട്ടണം
മയിലതൊക്കെ കഴിക്കോ പന്നിയാൾ കുത്തി മർച്ചിടും വേണക്കെ
പക്ഷെ ഇത് ഇത് വള്ളി മുകളിലകുമ്പോ കുഴപ്പില്ലിട്ടോ ഉം ഉം ആഹ് അതന്നെ മൈലൂന് ഇല്ല ഇത് കിട്ടേണ്ട് കിട്ടിയെപ്പിന്നെ പയറ് അങ്ങനത്ത ഒന്നും ഉണ്ടാക്കാൻ പറ്റൂല്ല അതൊക്കെ ഓര് കൊത്തി മുറിച്ചിടും.
കൊത്തിയൊക്കെ വേവിച്ചുലെ
ആഹ് ആഹ് പിന്നെ ആഹ് വലിയ പീലിയൊക്കെ ഉള്ളതുണ്ട്
ആഹ്
പിന്നെ
യിലെക്കെ ചാടലുണ്ടോ?
ആ ഹ് ചാടി കിട്ടണ്ട് കിട്ടണ്ട് ഞമ്മുക്കിപ്പ ഇത് കണ്ട് കണ്ട് കണ്ട് ഇപ്പൊ....
വലിയതുണ്ടാവില്ല പൊറമേന്നു വരുന്നോർക്കു ഭയങ്കര ഭയങ്കര കാര്യമാണല്ലേ പണ്ടങ്ങ്
ക്കുമ്പോ വല്യ കുഴപ്പില്ലട്ടോ. പക്ഷെ, പൊറത്തന്ന് ആരേം വെ ണെങ്കിൽ ഈ മയിൽ എന്തോട്ട വിട്ടന്ന് കണ്ടാൽ തന്നെ സൗണ്ട് ഉണ്ടാക്കും. ഞമ്മളെ പോലക്ക് ശീലായി കണ്ടിട്ട്.....
കൈമാറിയാൽ തൽ കരയിണെങ്കി
ആ അറിയാത്ത ആൾക്കാരെ കാണുമ്പോ ഇത് തെങ്ങിന്റെ മോളിലാന്ന് തെങ്ങിന്റെ മോളില് വീടിന്റെ മോളില് ആഹ് അങ്ങനെ ക്കി നിക്കുവാ മയില്
ഉം ഇവിടെ എപ്പളേലൊക്കെ വരും....
ഏ
അത് പെണ്മയില ആൺമയില് ഇതരേ വന്നില്ല എപ്പഴേലൊക്കെ കൊല്ലങ്ങളിൽ ഒരട്ടോ അങ്ങനെയൊക്കെ വരു
ആൺമയില് ദാ ഇവടെ സ്ഥിര ഈ ആൺമയിലാണ് ഈ സൗണ്ട് ഉണ്ടാക്ക ഭയങ്കര സൗണ്ട് ഉണ്ടാക്കും
ആഹ് എന്നോണ്ട് കാണാൻ എല്ലാരും വന്ന് നിക്കും അറിയ കാണാത്ത സാധനങ്ങല്ലേ നമ്മളെ ഇവിടെ...
തന്നെ ആദ്യൊക്കെ ഞാൻ പറഞ്ഞു മൈസൂര് അങ്ങനെയൊക്കെ പോകുമ്പോഴേ ഇനി ഈ സാധനം കാണല്... ഇപ്പങ്ങനെല്ലല്ലോ ഇപ്പൊ ഞമ്മളെ നാട്ടിൽ തന്നെയായി ഏ റബ്ബർത്തോട്ടം ഞാൻ പറഞ്ഞില്ലേ ഒന്നുണ്ട് ഒരു തോട്ടണ്ട് ഒരു കൊറച്ച് സ്ഥലം
നിങ്ങ അവിടുന്ന് മേടിക്കാറല്ലേ
അവ്ട്ന്ന്ന്നൊന്നല്ല പക്ഷെ ബട ഒരു ഉയർന്ന സ്ഥലാ അങ്ങാടിന്നൊക്കെ നമ്മൾ കേറി ക്കേറി കേറി കേറി പോന്നങ്ങാണ്ട് ഇവിടെ എത്തിയ നെരന്ന സ്ഥലാണ് ജ്ജ് നമ്മള് ഉയരത്താണ് സ്ഥലം ആ കുറച്ചുള്ളോട്ട് പോരണം ആ ആ അനെ ഒരു നാല്പ്പത് രൂപന്റെ പോയന്റ് ഉണ്ട് ഓട്ടോ. സ്ഥലം ലെ ഞാൻ
ആഹ് അങ്ങനല്ല വേറെതൊ ഓർമയില്ലാതെ ചോയ്ച്ചതാ
അല്ല ഓർമ്മയില്ലാന്ന് ചോദിക്കും നമ്മള് പറയും ഞാനൊക്കെ പെടണ്ട് ഞാൻ എത്ര പെട്ടണ്.
ഉം നല്ല കട്ടേന നല്ല സൗണ്ട് ഉണ്ടല്ലോ..
ആഹ് ഇല്ല്യാ ങ്ങളെ പോളിങ്ങ് കഴിഞ്ഞാ
ഇല്ല ഇഞുണ്ട് തൊടങ്ണെള്ളു മോള് വർ ഇന്നലെ ഡിസ്പ്ലേ മാറ്റിത് കൊണ്ടുന്നിട്ടുള്ളൂ തൊടങ്ങാ വാശിയാണ് ആ പാമ്പ് കടിച്ചെന് ശേഷേ നമ്മളിങ്ങനെ അധികം കൊഞ്ചിച്ചു
അതന്നെ.... അല്ല പേടി കൊടു അതിന് ഓക്ക് പിന്നെ പേടി അറിയാന് ആയിട്ടില്ലല്ലോ.
ഇവക്ക് പേടിപറയാൻ ആയിട്ടില്ല അവളെന്താ കടിച്ചന്ന അറിഞ്ഞില്ല നമ്മളിങ്ങ പറഞ്ഞ് പറഞ്ഞ്
ആഹ് നമ്മളെയി ചേ ചാരുപടില്ലേ ചെറ്റുപടി അയിമന്ന് താഴേക്ക് വീണ് ന്നട്ട് കുട്ടി എന്റെ കയിന്റെ അവിടെ ഇങ്ങനെ ആ ഹ് ങ്ങട്ട് അയിന് ഭയങ്കര പേടിയയിപ്പോ ഇവളെ ഇറുക്കിപ്പിടിച്ചിങ്ങനെ നിക്കൂം ആഹ് വീണ് പേടിയായി ഇറക്കിപ്പടിച്ചിങ്ങനെ ഒരു മനുഷ്യനെ പറ്റി ലാ കുട്ടി എന്നട്ട് ഓളെന്നാ പറഞ്ഞേ മാറി ആഹ് ഒരു മൻസെനിം പറ്റൂല റഞ്ഞ ഒരു മൻസെനിം പറ്റൂല്ല. ഇപ്പൊ രണ്ടു വയസ്സ ആകാനായി. ഈ മാസത്തക്ക് രണ്ടു വയസ്സാവും ആഹ് ഇങ്ങോട്ട് ഞ ഓളന്നെ പറയും ഞാൻ ഗതികെട്ടെന്ന് എന്താച്ച ഓ ആഹ് കുട്ടിന്റെ പനിപറ്റൂലേ ഇതിങ്ങനെ ഇർ പുടിച്ച് ഇങ്ങനെ ഇവളെ പുടിച്ച് നിൽക്കും ഉംഹ് അത് ആ ഒരു പേടിയക്കാര ഇപ്പ അവിടെ ഇപ്പൊ കൊറയൊക്കെ മാറീന് അറിയണ്ട്
പിന്നെന്താ അടുത്തൊക്കെ മോള് പ്ലസ് ടു
പ്ലസ് ടു ലെ മോനാ മോളാ വൽത് ആരാ വെൽത് മോൻ മോള് ല്ലേ ആറാം ക്ലാസ്സിൽ ആഹ് അപ്പള തന്നള്ള കാലൊക്കെ പൊളിയുന്ന ടൈം ആണല്ലോ.
ആ ഹ് അതെന്നെ പറഞ്ഞെ അതിപ്പോ ഞാൻ പറയാ ഈ വെക്കേഷണലിന് ഒന്നും ഒരു കൊയപ്പും ഉണ്ടായിട്ടില്ല ഇപ്പൊ ആ സ്കൂളിങ്ങോട്ട് തുറന്നപ്പോ ഓന് കൊയപ്പം
സ്കൂളന്നാ കാലൊടിഞ്ഞത്
അല്ല സ്കൂൾന്നല്ല ഓന് രാത്രി മദ്രസ എന്നും രാത്രി മദ്രസ ആഹ് വെള്ളിയാഴ്ച മദ്രസിൽ ഇല്ലായിന് ആഹ് വെള്ളിയാഴ്ച മദ്രസിൽ ഇല്ലയ്ന് ആഹ് അന്നാണ്ട് കളിക്കാൻ പോയത് ആഹ് കടക്കണ് അയിമ കിട്ടിയന്നാ.
സ്കൂള് തൊടങ്ങി സ്കൂൾ മദ്രസ്സും തുടങ്ങിയപ്പല്ലേ ഒക്കെ കാട്ടാവല്ലേ ക്ലാസ്സൊക്കെ ക്ലാസ്സൊക്കെ എല്ലാരും
അതന്നെ നിക്ക് എന്തോരു പൊറതീടാറിയോ ഇപ്പൊക്കെ മറ്റേ മന്ത്ലി ടെസ്റ്റ് ഒക്കെ നടക്കുന്ന ടൈമാ
ആഹ് ആഹ് ഓരോ ടെസ്റ്റ് ഉണ്ടല്ലോ.
അ ആ അതന്നെ ഇപ്പം മദ്രാസില സ്കൂൾല് ഇപ്പം ഇന്നും കൂടിള്ളൂ ലാസ്റ്റ ഉം കുടി കഴിഞ്ഞ് ഈ മൂന്ന് ശനി മില്ലി അത് കുറച്ച് ഞാ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് പോരാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടിയിലാണ് അങ്ങോട്ട് കൊണ്ട് പോവാന്നിട്ട് പറഞ്ഞ് പിനു പോണ പോരനോ എല്ലാം ബുദ്ധിമുട്ട് സ്കൂളില് പിന്നെ രണ്ടാം നിലയിലാണ്. പാസ് അത് കേറി എറങ്ങണം പിന്നെ സ്കൂൾ എത്തിയ ഓല് അടങ്ങിയിരിക്കും പിന്നെ വൈകുന്നേരം വരെ തൂക്കിയിട്ട് ഇങ്ങനെ ഇരിക്കല്ലേ ആഹ് പിന്നെ ഇരിക്കുമ്പേയ് കാല് ങ്ങനെ തൂക്കിട്ട്ട്ട് നാ നീര് വരിയാണ് എന്താപ്പ കാട്ടണെ. നോക്ക് ടൈം നോക്കിയോളി.
എത്ര പത്ത് മിൻറ്റാ എത്ര മിൻറ്റാ പത്ത് മിനിറ്റാ
പത്തിഞ്ച് ആ പത്തിഞ്ച് പത്തേ മു
പത്തിന്റെ തായേണ് പത്തേ മുപ്പത് പ ആഹ് പതിനൊന്നായല്ലോ.